എിക്കാവോ
ആഹ് കേക്കാം
ആഹ എന്തുണ്ട് വിശേഷം എവിടെ
ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെയക്കെ ഇരിക്കുന്ന അവിട
ഇവിടെ നല്ല വിശേഷം നോമ്പാണ്
ആഹ് നോമ്പോ തുടങ്ങി നാളെ അല്ലേ നിങ്ങക്ക്
എന്തോ
നാളെയ അല്ലേ മുഹറം
ആ ആഹ ന ചിലത് നാളെയും മറ്റന്നാളും എടുക്കും ഇവിടെ ഞങ്ങ ഇന്ന് ഇന്നും നാളെയും
നോമ്പായിട്ടാാണ് എടുക്കുന്നത് എനിക്കറിയത്തില്ല എന്തോന്ന് ഇങ്ങനെ കേട്ടിട്ട്
നോമ്പ എടുക്കും ഇന്നും നാളെയും
ആഹ പപ്പ അല്ല കലണ്ടറി നാളെയ കിടക്ക
ആഹ നാളെ ആഹ നാളെയും മറ്റന്നാളും ആണ് നമ്മള് സൗദിയില് ഇത് വെച്ചിട്ട് ഇന്നും നാളെ എടുത്തു
ഓ ഓ ആ അവിടെ അതൊക്കെയല്ലേ വിശേഷംള്ളത്
ആഹ ആഹ്
ഉം കഴിച്ചോ ഇപ്പ നിങ്ങ കഴിക്കോക്കത്തില്ലല്ല
ഇല്ല ഞങ്ങക്ക് രാവിലെ വെളുപ്പിനെ നാരരക്ക് കഴിച്ചാ പിന്നെ ഇനി വൈകുന്നേരം ആറേ മുുക്കാലിന്
ഓ രണ്ട ദിവസം അങ്ങനെയ ഇല്ലി
ആ രണ്ട ദിവസം അങ്ങനെയാ
ആ് ഞങ്ങള്ൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്ന താണ്ടിയിട്ടുണ്ട് നമ്മള് കഴിക്കുമ്പോ അവരിങ്ങനെ അറിയിരിക്കുന്നാണ് അപ്പൊ പറയുംം നോമ്പാ ഇപ്പ കഴിക്കാൻ വക്കത്തില്ല വൈകിട്ടേ ഇനി കഴിക്കത്തോള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലാതെ അറിയത്തില്ല കറക്റ്റ് ഉം ഞങ്ങാ കഴ ചില്ല ഇവിടെ എല്ലാം റെഡിയായി വന്ന് റെഡി ആാക്കി വെച്ച്ു ഇനി കൊറച്ച് കഴിഞ്ഞ് കഴിക്കാന്ന് വിചാരിച്ചു എങ്ങനെുണ്ട് വെയിലൊക്കെ ഉണ്ട അവിടെ
ഇത്രയും ന രാവിലെ തൊട്ട് വെയിലായിരുന്നു ഉച്ചയായപ്പോ ചെറിയ മഴ
ഉ ആണാ ഇവിടെ നേരെ തിരിച്ച്ു ഇന്നലെ വൈകിട്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു പക്ഷേ ഇപ്പ ഭയങ്കര വെയിൽ വ റങ്ങൻ വയ്യാ വ ഭയങ്കര ചൂട് പഴണ െ ചൂടായി വീണ്ടും
ഇവിടെ കുറച്ച ദിവസം വെയിലായിരുന്നു ട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മഴ
ഉ ആഹ ഇവിടെ മഴയില്ല ആകെ ര അന്ന് ഭയങ്കര ചൂടല്ലായിരുന്നു നമ്മുക്ക് ആ സമയത്ത് ഭയങ്കര ചൂട് അത് കഴിഞ്ഞ് രണ്ട മൂന്ന് ദിവസം മഴയുണ്ടായിരുന്നു പിന്നെ വീണ്ടും പഴയ കണക്കുക തന്നെ നല്ല വെ്യല് പുറത്തിറങ്ങാൻ മയ അകത്തിരിക്കാനും വയ്യ ഭയങ്കര ചൂട് ഉം അപ്പൊ ഇനിയിപ്പ ഇനിയിപ്പ അങ്ങനെ ആയിരിക്കും മഴക്ക മഴയല്ലായിരുന്ന ജൂണിലൊക്കെ ആവേണ്ടത് പക്ഷെ ഇതുവരെ മഴയൊന്നും വന്നില്ല
ആഹ ഇഈത്തവണ മഴ കുറവാണല്ലോ
ഉം ഇത്തവണ മഴ ഭയങ്കര കുറവ് ഒട്ടുമല്ല കിണത്തിലൊക്കെ അത്യാവശ്യം വെള്ളംുണ്ട് ഞും പിന്നെ പാടായിരിക്കും ഇനി ഇങ്ങനെ അങ്ങ് പോവുവാണെന്നുണ്ട വെള്ളം െ കുറയും ഭയങ്കര പാടായിരിക്കും
ആ ആഹ എന്താണ് സ്പെഷ്യലിന്ന് വച്ചക്ക്
അങ്ങനൊന്നുംല്ല മീൻകറിയും പിന്നെ ചക്ക അതും തോരനും മീൻ പൊരിച്ചത് അങ്ങനൊക്കെ തന്നെ സ്പെഷ്യല ആായിട്ടൊന്നും ഇല്ല നമ്മുക്ക് എന്നും ഇതൊക്കെ തന്നെ കറി ആഹ് ചെറിയ മീനൊക്കെ കിട്ടും ീ ചാള നെത്തോലി അങ്ങനെയുള്ളെ വലതൊന്നും കട്ടത്തില്ല ഇൊ ട്രോളി ആയോണ്ട് അത് നമ്മള് വേടിക്കത്തുംല്ല എല്ലാരും പറയാം പഴ പഴയ മീനായിരിക്കും